ആഹ് കേൾക്കാം
ഏഹ്
ആഹ് കേൾക്കാം
ആഹ് എന്താ പരിപാടി
ഏഹ് പരിപാടിയൊന്നുമില്ല
ആഹ് കഴിക്കല് കഴിഞ്ഞോ അതെ കഴിക്കല് കഴിഞ്ഞു ഫുഡ് കഴിച്ചോ
ഇല്ല ഇല്ല കഴിച്ചോ
ഇല്ല ഇല്ല ഞാൻ കഴിച്ചിട്ടില ഞാന ചെറിയൊരു വെയില് കണ്ടു അപ്പൊ തുണികളൊക്കെ പുറത്തിടായിരുന്നു ഉം ഇനിയിപ്പോ കൊറച്ച് കഴിഞാൽ മഴയായിരിക്കും പറയാൻ പറ്റില്ല ഉം അപ്പൊ കൊറേ എല്ലാംന്നും ഇട്ടില്ല എല്ലാം ഇട്ടാലും എടുക്കാനും ബുദ്ധിമുട്ടല്ലേ
ആഹ് ആഹ് കൊറച്ച മാത്ര ഇട്ടള്ളൂല്ലേ
ആഹ് കുറച്ച് മാത്രം കുട്ടിയോൾടെക്കെ ഇട്ടു ഉം ഇന്ന് എവിടേക്കും പോയില്ലേ ഞായറാഴ്ച ആയിട്ട്
ഇല്ലി ഇല്ലില്ല
ഉം എവിടക്കും പോവൊന്നൂല്ലേ
ഞായറാഴ്ച അങ്ങനെ പോവാറൊന്നുല്ല
അതല്ലേ
ആഹ് പിന്നെ എന്തിലും പരിപാടിയൊക്കെണെങ്കി പോകും അല്ലാതെ
അതല്ല എന്താ പോയി പറഞ്ഞ ഈ മഴക്കാലത്ത് തുണി തിരുമ്പ ഒക്കെ അങ്ങട്ട് ആകെ കിടാക്കും
പി ഒന്നാതും മഴയാകൊടല്ലാതെ പുറത്തിറങ്ങാൻ പറ്റൂല
ഉം ഞങ്ങള് രാവിലെ ഇവിടെ അമ്പലത്ത് പോയി അടുത്തുള്ളത് അവിടെ പോയപ്പോ പോയി വന്നപ്പ തന്നെ കൊറെ പണികൾ ഉണ്ടായിരുന്നു തുണി തിരുമ്പലും അങ്ങനെ ഇങ്ങനെയ ഒക്കെ ആയിട്ട് പൊ ഒക്കൊന്ന് തിരുമ്പി കഴിഞ്ഞിട്ട ഉം വേറെന്താന്നിട്ട് ആഹ് രാവിലെ ഉണ്ടായിരുന്നു അത്യാവശ്യം മഴ
ആഹ് ആഹ് ഇപ്പൊ പൊറത്തിറങ്ങും കൊട കൈ പിടിക്കണോല്ലോ
ആഹ് അല്ലണ്ട് നടക്കു ക്കില്ല ആഹ് മഴയന്ന് പറഞ്ഞാ മതിയോ എന്തോരകാറ്റും വീശല്
ആഹ് കാറ്റ് വീശണിപേ
ഉം എന്ത
ഇങ്ങനെ ചെറുതായിട്ട്
എന്താ ഇന്ന് സ്പെഷല് ഞായറാഴ്ച ആയിട്ട്
ചിക്കൻ ചിക്കൻ
ഇവിടെ അതെ ചിക്കൻ വാങ്ങി കുറെ ആയി വാങ്ങാറില്ല മീൻ മാത്രം ത്ര വാങ്ങുള്ളൂ അപ്പൊ കുട്ടി അങ്ങനെ ചിക്കൻ കഴിക്കില്ല അവന്ക്ക് മീന് മാത്രം മതി ഏഹ് ഉം ഒന്നോ രണ്ടോ കക്ഷണം മാത്രം കഴിക്കും അതില്ല പിന്നെ ആർക്ക് ഒരു ഇത് ഇല്ല അങ്ങനെ ഉം
ക്ക് വാങ്ങാറില്ല അല്ലേ
അല്ലെ അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് വാങ്ങാ പറഞ്ഞിട്ട് അപ്പൊ ലേശം വാങ്ങി ചിക്കന് ഉം ഉം അവൻ ചെിലപ്പോ കഴിക്കും ചെിലപ്പോ കഴിക്കില്ല അവൻ അങ്ങന
ആഹ്
ഉം എന്നിട്ടാ തിരുമ്പലൊക്കെ കഴിഞ്ഞ
രാവിലെ തുണിയൊകെ അലകിട്ടു
അതല്ലേ ആഹ്
ഇല് കണ്ടില്ല ചെറിയ മഴക്കാരായിരുന്നു അപ്പളാ പെയണ് അറീല്ലല്ലോ അവടെ പൊറത്തൊന്നിട്ടില്ല ഉം എപ്പാണെും പെയ്യുല്ലോ
മഴ പെയ്തി പിന്നെ അറിയൂല്ല ഉം
ഉറക്കം വന്ന എന്താ ചെയാ തുണിയൊക്കെ എടുത്ത് വെകും ഒ ചെയ്യുള്ളൂ കുടിയ ഉറങ്ങുമ്പേശേരം കിടക്കും ഈ ഒരാഴ്ച പറ്റീട്ട അച്ഛന കൂടെ അങ്ങ മൊത്തം കൂട്ടി
ഉം.
കഴിക്കാൻ നേരത്ത് മെല്ലെ പിടിച്ച് കിടത്തണം ഉം എന്നാലല്ലേ നമുക്കൊരു റെസ്റ്റ് കിട്ടുള്ളൂ.
ആഹ് ഉച്ചയ്ക്ക് ഒറങ്ങാറുണ്ടോ?
ആഹ് ഉറങ്ങാറുണ്ട് അവന് ഉറങ്ങും ഉം. ആഹ് സ്കൂൾ പോയല്ലേ താ എൽ. കെ ജി. യിൽ പഠിക്കേണ്ടത് പഠിക്ക്ണത്.
ആഹ് അപ്പൊ സ്കൂൾ-
ആഹ് ഒരു മൂന്ന് മണിയൊക്കെ ആയാ ആൾക്ക് ഉറക്കം വരും അപ്പ ടീച്ചർ - പറയും ബെഞ്ചി കിടന്ന് ഉറങ്ങിക്കോ പറയും അപ്പ ആൾ അങ്ങനെ ഉറങ്ങും ഇനിപ്പ അഥവാ - ഉറങ്ങിയില്ലങ്കില് ഇവിടെ വന്ന് ചായ കുടി കഴിഞ്ഞ ആള് ഒന്ന് ഉറക്കം വരും. അപ്പൊ ഞാൻ ലേശം നേരം കടത്തി ഉറക്കും ഉറങ്ങിക്കോട്ടെ പറഞ്ഞിട്ട്. ആഹ് പഠിപ്പിക്കുന്ന ചെറിയ കുട്ടീന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്. ശേഷം എഴുതിപ്പിക്കും ഉം അപ്പൊ പിന്നീട് - പിന്നെ രാവിലെ നമ്മുക്ക് എഴുതിപ്പിക്കാനുള്ള സമയേ കിട്ടില്ല.
ആഹ് പഠിക്കുകൊക്കെ ചെയ്യോ? മടിയൊക്കെ ഉണ്ടോ സ്കൂളിൽ പോവാൻ?
ഏഹ് മടിയൊന്നുല്ല സ്കൂളിൽ പോവാന് അന്ന് ഈ നമുക്ക് രണ്ടു മാസം- സ്കൂൾ പൂട്ടിയ സമയത്തേ എന്നെ സ്കൂൾ കൊണ്ടു പോ എന്താ സ്കൂൾ തുറക്കാത്ത. എന്താ സ്കൂൾ തുറക്കാത്തെ? അതേ പരാതിയായിരുന്നു ആൾക്ക് എൻ്റെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞു ത്തിനൊക്കെ അവന് ക്ലാസ്സ് കളഞ്ഞു വീട്ടിലായിരുന്നു ഞങ്ങൾ. അപ്പളുംങ്ങനെ പറയും ആള്. ആഹ് ആഹ് അങ്ങനൊക്കെ ആയിട്ട്. ആഹ് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോ അതൊക്കൊരു ഇതല്ലേ? ഉം
അവർക്കൊരു സന്തോഷായോ?
ആഹ് എപ്പളും നമ്മളന്നെ കണ്ട് കണ്ട് ബോറടിക്കല്ലെ കുട്ടിക്ക് അങ്ങനെ. യിട്ട് പിന്നെ വികൃതി ഉണ്ട് വികൃതിന്റെ - കൂടാരാ ആള്? ഉം അപ്പ. ടീച്ചർ പറയും കുഴപ്പമൊന്നുല്ല അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യ എന്താ. അങ്ങനെ വന്ന് വന്ന് വന്ന് അങ്ങട്ട് സെറ്റാകും എന്നൊക്കെ പറഞ്ഞു. ഉം വികൃതിയാണ് ഞാൻ പിന്നെ ഇക്കി സമാധാനം ഉണ്ടായില്ല ഞാൻ ടീച്ചർക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കും ടീച്ചർ എന്താ കാട്ടണ് കൊഴപ്പൊന്നും കൊഴപ്പൊന്നും ഇല്ലല്ലോന്ന്ചോദിക്കും ഇല്ലാ പറയും. കുട്ട്യാളെ കാര്യല്ലേ എപ്പഴാ ഇവര് എന്താ കാട്ടാന്ന് പറയാൻ പറ്റി
ആഹ്, പറയാൻ പറ്റില്ല.
ഒരാഴ്ച പിന്നെ ലീവായിരുന്നു ചോമ പിടിച്ചിട്ട് ചുമയോട് ചോമ രാത്രി ഏഹ് ആൾക്ക് ഈ മഴക്കാണ ആയി പറഞ്ഞ തണുപ്പടി ച്ചാലേയ് പെട്ടന്ന് ചൊമ വരും, പിന്നെ ആരെങ്കിലും ഒരാൾ കൊരച്ചാ മതി. പിന്നെത് പറയണ്ടാ നേരെ കിട്ടും അങ്ങനെ ക്കായിട്ട്, നിങ്ങള് ഡ്രസ്സ് എടുക്കാനൊക്കെ പുറത്തേക്കോവ്വോ?
ആഹ് പോവും.
അതെയോ.
ആഹ്, ഓൺലൈന്ന് വാൻങ്ങേചെയ്യും, പൊർത് ന്ന് വാങ്ങും ചെയ്യും. ഇപ്പൊ ആഹ് ഇപ്പൊ കൂടുതലായിട്ട് ഇപ്പ ഓൺലൈലാവുമ്പോ ചേ കൊർച്ച് പൈസ കൊടുത്തായീല്ലോ.
ആഹ് മീശോലൊക്കെ നല്ല കമ്മിണ്ട് മ്മ്ഹ്.
ടോപ്പ് കിട്ടോല്ലോ.
ആഹ്, ഞാനതെന്നേ മീഷോൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊക്കെ നമ്മള് സ്റ്റാർ ഇട്ട് വെക് സ്റ്റാർ എട്ട് സ്റ്റാറിട്ട് കൊറെ സ്റ്റാറ്ളായി.
കൊറേ സ്റ്റാറായി.
എന്തെങ്കിലൊക്കെ വാങ്ങു അത്രക്കെ ഉള്ളൂ ഞാനതെ അഞ്ഞൂറ് അയ്ന്റു ഉള്ളില്ള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങൊള്ളൂ.
ആഹ് പിന്നെ നല്ലതാല്ലോ, ചെറിയേ പൈസക്കാണെങ്കിലും നല്ല റസ്സൊക്കി കിട്ട്ണെ.
ആഹ് ഇരുന്നൂറ് രൂപന്റെ കയ്യിൽ ഒന്നും ഇല്ലാട്ടോ പിന്നെയതു പോലെ പലാസ പാന്റൊക്കെ നൂ നൂറ്റമ്പത് നല്ല താണ് കിട്ട്ണത് കടേല് പോയി നമ്മെക്ക് ഉം ഉം നല്ലപ്പത്തെ ഒരു മോഡലില്ലേ മറ്റേ പാവാട പോലുള്ളതെക്കെ അപ്പൊ ഇപ്പ എല്ലാരും അങ്ങൻത്തെ മോഡലാണ്. പ്പാർത്തിക്കാൻ യൂസ് ചെയ്യുന്നത് ഉം അപ്പം
ഉടുപ്പ്ക്കില്ലേ?
ആഹ് ആഹ്.
അതൊക്കെ മുന്നൂറ്റിയിരുപതിനും മുന്നൂറ്റിനാപ്പതിനൊക്കെ നല്ല രസള്ള ഉടുപ്പാ.
ആഹ് ആഹ്, ഞാനും ടോപ്പൊളൊക്കെ ആഹ് ഇടാ.
അയ്ടാനും നല്ലതാ.
ആഹ് അങ്ങനെ പിന്നെ കോംമ്പോ ഐറ്റംക്കെ ഉണ്ടാവും. അതാലേ മീഷോലേക്കെ, അതാമ്മള് കൊഴപ്പൊന്നുല്ല അറന്നൂറ്റി
പ്പ വെലക്കൊറവ് എങ്ങാണ്ടാ അറുപത് ശതമാനോ ചെലേ സാനങ്ങൾക്കൊക്കെ.
ആഹ് ഞാനതാ ബാഗ് ചെരുപ്പൊന്നു വാങ്ങ ചെരുപ്പെക്കെ നല്ലത്ണ്ട്. പക്ഷെ അത് വാങ്ങിക്കഴിഞാ അതല്ലേ, പക്ഷെ നല്ല ല്ല
യാ
ആഹ് നല്ലതാണ്, പക്ഷെ നമ്മക്കത് വാങ്ങിക്കഴിഞ്ഞാ ഇനിയിപ്പോ സെയ്‌സ് കറക്റ്റ് ആവോ നമ്മെള് കൊടു
ആഹ് അത് സൈസൊക്കെ കറക്റ്റേ കിട്ടും, അപ്പൊ നമ്മെടെ എത്ര സൈസാ ത്ര കൊടുത്താതി പക്ഷെ ക്കൊളിറ്റി ത്രണ്ടാവുല്ലാരിക്കും നൂറ്റമ്പ് രൂക്കൊന്നും കൊളിറ്റിയുണ്ടാവൂല മുന്നൂറ് മുന്നൂറ്റമ്പതൊക്കെ നോക്കുവാണേ നല്ലാര്ക്കും.
നല്ലതായിക്കുയല്ലേ ഞാൻ എടുത്തിട്ടൊന്നുല്ല പിന്നെന്തെര് ഒരു ഉടനെ അങ്ങോട്ട് അയച്ച് കൊടുക്കല് ഭയങ്കര പാടാ റേ അതുകൊണ്ട് ഇതിന് ഞാൻ ചേരും.
പ്പ പിന്നെ ആ റിട്ടേൺ ചെയ്യാതെ എക്സ് ചേഞ്ച് ചെയ്യാണാരിക്കും നല്ലത് റിട്ടേൺ ചെയ്താ പൈസ കിട്ടാനും ബുദ്ധിമുട്ടാ.
ഹാ
ആഹ്, എൻക്കൊരു പ്രാവിശ്യം എന്റെ ഡ്രസ്സ സിന്റെ പൈസ കിട്ടില്ല, ആ ഡ്രസ്സ് ആണെങ്കി ഒരു ചെറിയ ഡാമേജ് ഉണ്ടായി പിന്നെ സൈസും കറക്റ്റല്ലാരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തപ്പോ എനിക്ക് പൈസ കിട്ടില്ലാരുന്നു.
ആഹ് എപ്പളും സൈസൊന്ന് കൂട്ടി കൊടുത്താ മതിയ പ്പ പിന്നെ കൊഴപ്പില്ല. നമ്മെക്ക് പിന്നെ ഷയ്പ്പാക്കിയാലും മതിയല്ലോ. ഉം
പിന്നെ നമ്മെള് അലക്കെമ്പോ ഒന്ന് ചുങ്ങിപ്പോം.
ആഹ് അത് ശരിയാണ് ഉം ഞാനിടെക്ക് ഇതുപോലൊരു ഇരുന്നൂറിന്റെ ടോപ്പെക്കെ എടുത്തു. എന്നിട്ട് പക്ഷെ എന്തെര് കോട്ടിന്റെ ടോപ്പാണ്. കൈയില്ലാത്ത ടൈപ്പാ. അപ്പൊ കയ്യില്ലാത്തെന്ന് ആള് ഇടാനും സമ്മയിക്കില്ല. അപ്പ ഞാനെന്ത് കാട്ടി പിന്നെ മീഷോന്ന് വേറേതോ. ഒരു ടോപ്പ് അതേ പോലെത്തെ സെയിം ഇടും. എന്നിട്ട് ഞാനയിന് കൈ വെയ്ക്ക ചെയ്തത്. അപ്പൊ കുട്ടീന് കു പെൺകുട്ടിയാണ് രണ്ടാമത്തതും. അപ്പൊ ആള് വെലുതാവുന്ന സമയത്ത് കൊറച്ചാകുമ്പേക്ക്, അവൾക്ക് അത് കൊണ്ട് ഉടുപ്പടിക്കാലോ പറഞ്ഞിട്ട്. അപ്പക്കേ എന്റെ ഡ്രസ്സൊക്കെ കേടു വെരും. ടോപ്പെന്നങ്ങനെ
ആ കു ട്ട്യാള്ക്ക് നല്ല ഡ്രെസ്സൊക്കെ ഉണ്ട്. നോക്കിയാൽ മതി നല്ലെ ഇവെടെ അപ്പുറത്തെ വീ ല് കൊച്ചുങ്ങനെ വാങ്ങിക്കൊണ്ടു വന്നിടാറണ്ട്. നല്ല ഷേപ്പിനൊള്ള നല്ല രസള്ള ഉട്പ്പ്. ബട്ടർഫ്ലൈയുടെ പൂമ്പാറ്റയുടെയും എ ബി സിടെ ശരിയാ. നല്ല രസമൊണ്ട് നോക്കി എടുത്താ നല്ല ഡ്രസ്സ് കിട്ടും.
ഉം പിന്നേന്ന് പറഞ്ഞാ മറ്റേ മറ്റേ ഐലീനറെക്കെ കണ്ടാ? അതൊക്കെ സ്റ്റാറിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ റേറ്റക്കെ കമ്മിയൊക്കെ ഓക്കെയാണ് കേട്ടോ. ചെലേത് മാത്രമേ ഉണ്ടാവുള്ളൂ ക്വാളിറ്റി കമ്മി.
നല്ലാണെന്നും പറയാൻ പറ്റൂല പക്ഷെ അതൊന്നും ചെലോലർഞ്ഞ് കൊള്ളൂലാന്നാ
ഞാന് തലേത്തേക്കിനെ മോത്ത്തേക്കിനെ മാത്രം ഓർഡറെയ്യില്ല
ആഹ് അതൊന്നും തേക്ക് ഉപേഗിക്ക്ന്നാ പറയ്ണെ ചെലോര് ലിപ്സ്റ്റിക്കൊക്കേ ഓട്റെയ്യ്ണാണാ അഞ്ചണ്ണെക്കെ നൂറൊക്കെ ഇട്ട് വെക്കാ ചെയ്യുന്നേ ചെലത് നല്ലായിരിക്കും
ആഹ് ചെൽപ്പോ മുടിയൊക്കെ തേച്ച് മുടിയും പോയാലോ ആകെ ആകെ കൊർച്ചു കൊർച്ച് മുടിയൊള്ളു ഉം അപ്പ അതൊന്നും തേക്കില്ല അങ്ങനെ പ്രത്യേകിച്ച് മുടീലൊന്നും തേക്ക ക്യാറൊന്നുല്യാ ഉം അങ്ങൊനക്കായിട്ട് ആദ്യൊക്കേണ്ന്നർഞ്ഞാ കല്യാണം കഴിഞ്ഞ മുമ്പൊക്കേണെങ്കി ശെരിയാ ഷാമ്പൂടലും അങ്ങനെ ഇങ്ങനൊക്കായിട്ട് മുടീനെ ശ്രദ്ധിക്കേനാവും. ഇപ്പൊ പിന്നെ മക്കളൊക്കായ സമയത്ത് ഏ സമയേ കിട്ട്ണ്ല്ല ഇനിയിപ്പോ ചെറിയ കുട്ടിം കൂടി കൊർച്ചായി കഴിഞ്ഞാല് ഒത്തിരിക്ക്ന്നു സമയം കിട്ടൊള്ളൂ അങ്ങനൊക്കായിട്ട് ഇനിയിപ്പൊ ഉച്ചക്ക്യ് ഒറങ്ങോ?
ആഹ് കൊർച്ച് നേരം കെടന്നൊറങ്ങും ചെലപ്പോ
അതെലേ ആഹ് ആഹ് അങ്ങനൊക്കായിട്ട് അതെ, വീട്ടുകാരൊക്കെ എവിടെ? അതെ കൊറെ നേരം ഒറങ്ങോ നാല് നാലര വെരെ ഒക്കെ ഇല്ലാലെ
ഇല്ലല്ലോ മൂന്ന് മണിയാവട്ടെ എണീക്കും ചെലപ്പോ ചെലപ്പോ ഇനിയിപ്പ ഇന്ന് ഒറങ്ങ്യാപ്പൊ നാളെ കോളേജ് പോകുമ്പോ ഈ സമയ ഒറക്കം വരും.
ആഹ് അതാ ശെരിയാന്നെ കോളേജ് അട്ത്തന്നെ
ആഹ് അടുത്തന്ന്യ
അതേലെ അവിടെ എങ്ങനെ കളറാ യൂണിഫോമോ?
അല്ല യൂണിഫോമാ ബുധനാഴ്ച മാത്രം കളറാ ബാക്കിയെല്ലാം യൂണിഫോമാ
ആഹ് അപ്പൊ പിന്നെ കൊഴപ്പൂല്ല മറ്റേത് എന്നും യൂണിഫോമാ ആവുമ്പോ നമ്മുക്ക് ദേശ്യം വെരും. ല്ലെ ഇങ്ങനെ യൂണിഫോമ് ഇട്ട്ട്ട് പോവുമ്പോ
പരിപാടിക്കൊക്കെ നമുക്ക് കള്ർഡ്രെസ്സ്ടാ
അതേലേ ആഹ്, വലിയ കോളേജാ? അതേലെ ബോയ്സും ഗേൾസും ഒക്കെണ്ട്
ആഹ് ഇണ്ട്
ആഹ് മറ്റേ പർഞ്ഞാ ഈ ഗേൾസ് മാത്രായിട്ട് ഒരു കാര്യേ ഇല്ല ഭയങ്കര പരാതി ആയിരിക്കും അവര് അങ്ങട്ടും ഇങ്ങട്ടും പാര വെക്ക്ണ ടീമേളായിരി ക്കും കൊറേക്കെ ഉം അങ്ങനെ എന്നാ വിളിക്ക്ന്നാ
ആഹ് ഉം ശെരി എന്നാ